ഓ
ആഹ് കേൾക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് ഇവിടെ ഇണ്ട് ഞാനി ഇനി മോളൊക്കെ വരാനായി കുട്ടി വരാ
ആഹ് ടൈം ആയല്ലോലെ കുട്ടിയെളൊക്കെ വരാൻള്ള ടൈം ആയല്ലോലെ?
ആഹ് ഞാനി ഇപ്പ ഇഞ് പഴം പഴ എന്തേലും ചെയ്യട്ടെ വിചാരിച്ച് ബേക്കറി ഒന്നുല്ലേയ്
ഏ കുട്ടിയെള് വരുമ്പോ എന്തേലും സ്നാക്സ് ഇന്തൊക്കെ വേണ്ടിയെരൂല്ലേ ചായ കൊടുക്കാനൊക്കെ വൈന്നാരം.
ആഹ് ചെല ദിവസം ഇണ്ടാക്കും അങ്ങനെ ഓ മോ ആഹ് മോക്ക് ഇഷ്ടല്ല ബേങ്ങനെ ചോറ് അങ്ങത്തോന്നും മോന് പിന്നെ അത് കഴിച്ചോളും അപ്പൊ ഞാനീ പഴം ഇങ്ങനെ ആഹ് അപ്പ ആഹ് അതെ ഓക്ക് ബേക്കറി ഐറ്റംസ്ല് ഫ്രൂട്ട്സ് അങ്ങനെ എന്തേലും ആയിറ്റ് ഇങ്ങനെ ഇഞ്പ്പോ വന്നാ തൊടത്തും എന്താ ഇള്ളെ എന്ത ഇള്ളത് ഇങ്ങനെ ച്ചോണ്ടി ആഹ് അതെ അത് വാണങ്കി ഉച്ചക്കൊന്ന് ഉച്ചക്കൊന്നും വാണങ്കി കൈക്കല്ണ്ടവൂല ഇന്നോട്
ആഹ് അതന്നെ അവ്ട്ത്തെ ഫുഡ് ആവുമ്പ വേണല് വല്ലാതെ പറ്റു ഒന്നുല്ല വീട്ട ട്ടിലാവുമ്പ ചിക്കനും ചിക്കനൊന്നും ഇണ്ടാവുലല്ലോ ഓൽക്ക്
പിന്നെ മിനി മിനിയാന്ന് പിന്നെ തേങ്ങാച്ചോറും ചിക്കൻ കറി എയിനീന്ന് പറഞ്ഞു മെസ് സ്സേജ് മെസ്സേജ് ആ ഗ്രൂപ്പില് മെസ്സേജ് വന്നീനി പിന്നെ നാളെ അതാണ്ന്ന് പറഞ്ഞിട്ട് അപ്പ പിന്നെ ഉപ്പേരിയൊന്നും കൊണ്ടൊയില്ല അപ്പൊ മോന് മോൻ പറഞ്ഞു നല്ല ടെ ടേസ്റ്റ് ഇണ്ടായിനി പിന്നെ കറീത് പക്ഷേ മോൻക്ക് കിട്ടിയില്ല ഒൽക്ക് കൊറച്ചേ കിട്ടിയ്ട്ടൊള്ളു അഞ്ചാം ക്ലാസ്സ്‌ സ്സായപോയേക്കും കയ്യനയി ഒന്നാം ക്ലാസ്സിന് നല്ല സാധനണ്ട് ആഹ് ഫസ്റ്റ് ഒന്നാ ക്ലാസെ വി ആ ഫസ്റ്റ് ഫസ്റ്റ് ഒന്നാം ക്ലാസ്സേ വിടൊള്ളൂ ഒന്നാം ക്ലാസ് എന്ന് പറഞ്ഞാല് ഏ തൊട്ട് ഈ വരെ ഇണ്ട് ഡിവിഷന് അപ്പ് അയിലെന്നെ ഇണ്ട് അപ്പ ആഹ് ഉം പിന്നെ മോളെ ക്ലാസ്സില് മോ മോളെ ക്ലാസിൽ തന്നെണ്ട് നാപ്പത് കുട്ടികളോ മുപ്പത്രണ്ട് കുട്ടികളോ റ്റെണ്ട് അപ്പ അതേ അതേപോലെ എല്ലാ ക്ലാസ്സിലും ഇണ്ടാവും അത്രേം കുട്ടികൾ അപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റാണ് അഞ്ചാം ക്ലാസ്ത്തെ കുട്ടിയാള് വരുന്നത് അപ്പൊ ഓര് വരുമ്പോഴേക്കും
മ്പോത്ത് കഴി
ആ ചോറ് കൊറച്ചേ ഒള്ളൂന്ന് ചോറും കൂട്ടാനും എല്ലാം കൊറച്ചാകും എന്ന്ട്ടങ്ങനെ അങ്ങനെ വന്ന് പറയ്ണാണ ഞങ്ങൾക്ക് കൊർച്ചേ കിട്ടിട്ടൊള്ളൂ ഒന്നാം ക്ലാസ്സ്തോൽക്കൊക്ക ഒരൊട്ടം രണ്ടട്ടം ഒക്കെ കൊട് ത്ത് നൊക്കെങ്ങനെ വന്ന് പറയും മോന് ഇങ്ങനെയ്
അതെല്ലെത്തിലും അങ്ങനെ ആയ്ക്കാരല്ലേ ലാസ്റ്റ് ഏയിരിക്കും അവര് ഇഞ് പ്പൊ വിടാ ഇപ്പ സ്കൂള് വിട്ടാലും പോണതും ഓരെയ്കാരം ലാസ്റ്റ് അങ്ങനെ എല്ലത്തിലും
സ്കൂളില് വെല്യേ കുട്ടി ഓലാണ്.
ആഹ് അപ്പ അതിന്റെ ആഹ് ആദ്യം ചെറിയെ കുട്ടിയാളെ നോക്കി അപ്പത്തെ ഫുഡും കൂ കൂട്ടാനു ഒക്കെ കയ്യുവല്ലോ ഈ ഒരു ക്ലാസ്സിലെങ്ങനെ നാ പ്പത് നാപ്പത്തെട്ട് കുട്ടികള്ണ്ടോ ഒന്നാം ക്ലാസ്സിലൊക്കെ?
ആ ഒന്നാള് ഇവലെ ക്ലാസ്സില് മുപ് മുപ്പത്തി എത്രോ ഒ എന്തായാലുണ്ട് നല്ല കു ട്ടൊണ്ട് കൊറേ കുട്ടികള്ണ്ട് ഉം അതേപോലെ ആ
ന്ന് വല്യ കുട്ട് ട്ട്യോള്ന്നും ഉണ്ടാവേല്ല്യ ഇനി ക്ലാസിലൊന്നു കൊറച്ചുട്ട്യോളുണ്ടാവും ഇപ്പൊ ഈ അറുപതൊക്കെ വരില്ലേ നമ്മളീ പ്ലസ് വണ്ണ് പ്ലസ്ടുലൊക്കെ എത്തുമ്പോഴേ നീ അവിടാ സീറ്റത്രേ ആ അതെ ക്ഷെ ഒന്നിലൊക്കെ ചെ വേണെ വലിയ സ്കൂളായിരിക്കുല്ലെ അവിടുത്തെ വല്യ സ്കൂളാണോ ഗവൺമെന്റന്നെല്ലേ
വൺമെന്റ് സ്കൂൾ അവർക്ക് ഇങ്ങനെ ഗ്രൗണ്ട് ഒന്നും എല്ല്യോം മോളൊന്നുച്ചക്കൊന്നും പ് പൊറത്ത്ക്കേ പോണില്ല ഇന്റർവെല്ലിന്റെ ടൈമിൽ ഒന്ന് പൊറ് ത്ത് പോയി കളിക്കാനൊന്നും കഴ്യൂലർന്ന് ന്നിട്ട് അപ്പയു അവര മ് ആ അപ്പയു അവര ഔട്ട് എയ്തണ അപ്പൊ എയ്തലാണ് അപ്പൊക്കെ അതൊക്കെ ഓരുക്ക് ഭയങ്കര ആതിയാ പൊറത്ത്ക്ക് കളിക്കാൻ പോവേയില്ല കളിക്കാൻ വിടലില്ല ടീച്ചറ് വിടൂല അവനൊന്നാം ക്ലാസ് ക മക്കളാവുമ്പോ വേണെങ്കില് ക്കാണെ സു ആ മക്കെ ആ അതെ ആ റോഡ് സൈഡാണ് ഓര്ക്ക് നല്ല റോഡ് സൈഡാണ് പിന്നെ ഗ്രൗണ്ടുല്ല അങ്ങനെ ക്കാവുമ്പോ ഇവർക്ക് പേടിയായിക്കോന്നാക്ലാസ്ത്ത മക്കളല്ലേ ആ അതാണ്
പിന്നെ പഠിപ്പ് ആ ഇപ്പൊ ഒരു സ്കൂളൊക്കെണെങ്കിൽ അവിടെത്തന്നേല്ലേ ഇപ്പ എല്ലാരും പറഞ്ഞയക്കൂള്ളൂ
അതെ അതെ ഞങ്ങള നമ്മളിവിടൊക്കെ എല്ലാരും അ അം എല്ലാരും അങ്ങോട്ടന്നെ പോകുന്നേ ഉം ഒരുവിധം എല്ലാരും അങ്ങോട്ട്ന്നെ പോവ്ന്നെ പിന്നെ പ്രൈവറ്റ് ആയിട്ട് പഠിക്കണം അവിടൊക്കെന്നെ ഞാൻ പയം വാട്ടായേര്ച്ചു നമ്മള് പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ ചെറുത് ആ അതെ അതെ ചെ ആ ആ അതെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് ട്ട് ഞമ്മള് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് പിന്ന അത് കുറ ച്ചൊക്കെ ഇഷ്ടാണ് അവന് വല്യ താല്പര്യൊന്നുല്ല ആ അതെ ആ ഇ അതെ എനിക്കിഷ്ടായി ഞാന് പ്രസവിച്ച്കെടക്കുന്ന അന്ന് ഇഷ്ടത്തോടെ കഴി
ആ പ്രസവിച്ചു കെടക്കുമ്പോ ആ ചോ അതും മറ്റേ ചോറൊക്കെണ്ടല്ലോ എനി ക്കാ ചോറെനിഷ്ടം തൂമ്പിച്ച ചോറോ അങ്ങനെ എന്താ പറയിലേ
ണ്ടോ നെ
ഇല്ല ഇല്ല ഇവിടെ ഇല്ല ഇല്ല ഇവിടെ താത്തന്മാരുണ്ടാവേ ഓരിക്ക് അങ്ങനെ രണ്ട് താത്തന്മാരെണ്ട അപ്പൊ മാറി മാറി ഇങ്ങ് വരെ അപ്പൊ നമുക്ക് അ എന്താ അങ്ങനെമ്മചിങ്ങ എണ്ടാക്കി എടുക്കുമ്പോ നല്ല പരിജയള്ളപോ
ആ അതെ അതെ ഇപ്പൊ പിന്നെ അങ്ങനൊന്നും ആരും സഹിക്കണില്ല ഇപ്പത്തെ ഇപ് പ്പോ ഡെലിവറി കഴിഞ്ഞോരൊന്നേ അങ്ങനെ കിടന്ന് കെ അങ്ങനെ കെട ക്കാ ആ ആ ഇപ്പ ഇപ്പ ആയാത് സജ്ജീകരാണ് കാരണം മരത് കുമ്മ
ആ അതാണ് ആ ആ ഞാനും പറയൂ അതൊക്കെ നല്ലത് മ ത് വീട്ടില് നമ്മളിത് പണിയും ഇതോ
പിന്നെ മ് ഔ കഴിയൂല മ്മ ആ മാർക്കൊന്നും കാരണം ചിലപ്പോ മക്കള് രാത്രി ഒറങ്ങൂല അപ്പോഴും ഈ ഉമ്മാരന്നെ വേണം അവിടെ ഇരുന്ന് കൊടു ക്കാനു ഓല എടുക്ക് ക്കാനും പിന്നെ രാവിൽത്തെ പണികളു എല്ലാം കൂടെ ആ ഓലുപൊ പതിനഞ്ച് ദിവസത്തിനാണെങ്കില് ഇത്ര എമൗണ്ട് പിന്നെ ഒരു മാസത്തിനൊക്കേണെങ്കി എഴുപതിനായിരോ ആ രീതി തിലാ പോയിരുന്നത് അയെന്നെ ആ അങ്ങനെ വരും എല്ലാ ആ എല്ലാം ഒണ്ടാകും എല്ലാം ഒണ്ടാകും പിന്നെ രൺ രണ്ടാക്ക്ള്ള ഫു ഡോലുണ്ടാക്കി തരുവല്ലോ പിന്നെ പൊറമെ എക്സ്ട്രാ ഇപ്പം അം ഞാൻ ഇപ്പഴും പ്രസവിച്ച് കിടക്കുന്ന ആളോ ഉമ്മിയാണെങ്കിലും ഓല്ക്ക് രണ്ടാക്കുള്ള ഫുഡ് അവിടെണ്ടാവും അത് തില്ന്നെ ഇണ്ടാവും നമ്മള് കൊടുക്കുന്ന അതിലന്നെ ഉണ്ടാവും പിന്നെ ഇപ്പ നമ്മള് അ ന്റെ അസോ അല്ലെൻക്ക് വേറൊരു കുട്ടിയൊക്കെ ഇണ്ടെങ്കില് നമുക്ക് അവിടെ പിന്നെ ഫുഡ് ണ്ടാക്കാ അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെണ്ടാവോല്ലോ
ആഹ് ഫുഡും കാര്യം ഔ നമ്മക്ക് ഇണ്ടാക്കിയന്നെ കഴിക്കല്ലേ ആഹ് സംഭവ സുഖമാണ് ഇന്റൊരു ഉം ന്താ അഹ് ന്റെ കൂടെ ഓഫീസില് വർക്ക് ചെയ്ത ഒരു താത്തണ്ടായിനി ഓര് ഇതേ പോലെ പോയതെയ്നി പ്പെ ങ്ങനെ പറയും നമ്മുടെമ്മാര്ക്കൊരു റെസ്റ്റും കാര്യങ്ങളും ആവും ചെയ്യും എല്ലാ കാര്യങ്ങളും ആ പക്കാ ലെവൽല് അങ്ങനെ പൊയ്ക്കോളും
പ്പൊക്കെ അങ്ങനെക്കെന്നെ വാ
ആഹ് അതെ ഇഞ്ഞിപ്പം മറ്റര് അമ്മള് ഇമ്മ
ഉം അതെ സത്യൻ എന്റതൊക്കെ അങ്ങനെയ്ന്നൂട്ടോ അല്ല രണ്ട് പ്രസവത്തിനും ആഹ് പിന്നേ ഇപ്പ അയ്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ പൈസ ക കയ്യില് ഇത് വാണംന്നാത്രം പിന്നെ തീരെ കയ്യാത്ത ത്തോല് കഴ്യാത്തോലാണ് പിന്നിയമ്മള് ഇപ്പമ്മാര് പം പിന്നെ ഇപ്പൊക്കെ മൂന്നാമത്തെ നാലമത്തൊക്കാവുമ്പോ ഏഹ് ക കൊറച്ചൊക്കെ കഴിയുമ്പോ നമ്മളെന്നെ
ആഹ് നമ്മക്കെന്നെ ഇത് ഫസ്റ്റത്തൊക്കെ ആവുമ്പോളാണ് അത്ര കെയറും ഇതു ഉണ്ടാവാ നമ്മക്ക് ക്കു അയിനെ കുറിച്ചൊന്നും അറിയാത്തേനോണ്ടേയ്
പിന്നെ സിസേറ്യനാവുമ്പൊ ഞമ്മക്ക് ആഹ് സിസേറിയനാവുമ്പോഴും പിന്ന പ്രശ് നാണ് അമ്മക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ എണീറ്റാണ്ട് അങ്ങനെ പ റ്റ്ല ഞമ്മക്ക് ആറ് മാസം റസ്റ്റ്ള്ളല്ലെ അപ്പൊ ആഹ് ഭയങ്കര ആഹ് ഭയങ്കരം ആഹ് പിന്നേ പ്രസവംന്നറയുമ്പൊ ആഹ് ടൈമില്ള്ള ആഹ് ഒര് പെയ്നും തേ ണ്ടാവൊള്ളു സിസേറിയന് ആ ടൈമില് ആ ടൈമില് ഞമ്മക്ക് പെയിന് ഇണ്ടാവുല ഞമ്മള് മഴങ്ങി കെട്ക്ക ഉം മഴങ്ങി കെട്ക്ക അതാ ആഹ് ഇരുവ ത്ത്നാല് മണിക്കൂറ് കഴ്ഞ്ഞാലാണ് അയിന്റൊരു വേദന പറഞ്ഞറീക്കാം പറ്റാത്ത വേദന ആയിരിക്കും. ആഹ് സത്യം ആഹ് അതെ അതെ ആഹ് അതെ. ആഹ് ഒന്നിനും കയ്യൂല നമ്ക്ക് ഊരവേദന വി വിട്ട് പോവൂല അതോണ്ടാണ് സിസേർന് നോർമൽ മറ്റേന് പിന്നെ സുഖപ്രസവംന്ന് പറയുന്നെ
സിസേറിയം വേണ്ട അതിലെന്താ അമ്മ്ക്ക് മൂന്ന് പ്രസവൊക്കല്ലെ പറ്റ
ആഹ് അതെ സിസ് സിസേറിയനായ മൂന്നെണ്ണത്തില് കൂടുതല് ആവരുത് പിന്ന അഞ്ച് വർഷത്തെ ഒര് ഗ്യാ പ്പൊ അങ്ങനൊക്കെണ്ട്
പിന്നെ പി പിന്നെന്താ ഏഹ് അവ്ടാര സ്കൂൾ വിട്ടെരാനൊക്കാരെണ്ടോ അനിയ
ഇല്ല ൽ ഏഹ് ഇവടെ അനിയ ത്തി അനിയത്തിണ്ട് ഒരാ സ്കൂളല്ല ഓളിങ്ങനെ കോഴ്സിന് പോവല കോഴിക്കോട് ബാ ത്ത്ക്കായിട്ട് അപ്പൊ അയ് ബസ്സുന്തെക്കെ കേറി രണ്ട് മണിക്ക കോസ് ഇവിട്ന്ന് രണ്ട് മണിക്കൂർ പോവാണ്ട് അപ്പോ അവിടുന്ന് പോയി ഒര് രണ്ട് മണിക്കൂറിന്റെ ക്ലാസ് ത്ത് ഒള്ളൂ രണ്ട് മണിക്ക് തൊടങ്ങി നാല് മണിക്ക് കയ്യും പഷെ അഹ് പോവാനും വരാനും ഇത്ള്ളേനോണ്ട് ഒര് ദിവസം അങ്ങനണ്ട് കഴിയും ഞ്പ്പൊ വരാൻ കാത്ത്ക്കാണ് അവ് രാത്രി ഒക്കാവും എങ്ങനെ ഇല്ലല്ല മൂന്ന് ദിവസൊള്ളു അയ് നമ്മക്ക് ന്ന്ത് ക ആഹ് ഏഹ് ഈ കോഴ്സ് കയിഞാല് ഓലന്നെ ഞമക്ക് പ്ലെയ്സ് മെന്റ് ജോബ് കാര്യങ്ങളൊക്കെ ആക്കി തരും. ആഹ് ഇങ്ങളെന്തേലും വർക്കെന്തേലും ചെയ്യുന്നുണ്ടൊ
ഇല്ല ഞാൻ ഒര് മാ ഇപ്പൊ ഒന്നി നിർത്തീന് ഒരു മാസം മുന്നൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ബെയ്സ് ക്ലാസ്സൊക്കെ ഇട് ആഹ് ബെയ്സ് ക്ലാസ് ഒക്കെ എട്ത്തു കൊട്ത്തീനു ആഹ് അതെ അ ആഹ് അതെ അതെ ആഹ് ഞാനിപ്പ മോള് വര് വരാന്നേരായി അപ്പ ഞാന് കൊറ്ച്ച് ഞമ്മളെ മുറ്റത്ത്ക്ക് റോഡൊന്നില്ലാത്തോണ്ട് കൊറ്ച്ച് അടീക്ക് എറങ്ങി പോവണം അപ്പൊ ഞമ് ക്ക ആഹ് വണ്ടീ ആഹ് വണ്ടീന്ന് എർങ് ആഹ് വണ്ടുന്നൊന്ന് എർ അയിന് മാത്രം പോരാനൊന്നുല്ല എന്നാലും വണ്ടീന്ന് പ എറങ്ങുമ്പൊ ഞമ്മളൊന്ന് കാണാഞ്ഞാല് മൊഖൊന്ന് വാടും അപ്പൊ പിന്നെ അതെ എർങു എർ ആഹ് എറങ്ങുമ്പ തന്നെ വ കാക്കണ്ട് കൂടെ വല്യ മോനക്കണ്ട് എന്നാലും നമ്മളൊന്ന് കാണണോൽക്ക് നമ്മള് ഓൽക് കൊറേ ടൈമ് സ്കൂൾൽ നിന്ന്ട്ട് ഞ പെ ഞമ്മളെ വി പോവുമ്പെന്തേ ഇഞി എപ്പഴാ കാണ അങ്ങനൊക്കെ ചൊ ചോയിക്ക വൈകുന്നേരം ആവണ്ടെ എത്ര നേരം കഴിഞ്ഞ്ട്ട ഉമ്മച്ചിനെ കാണ ന്നൊക്കെ പറഞ്ഞ് കൊറേ ഉമ്മീ തന്ന് അങ്ങ്നാ റ്റാറ്റിംപറഞ്ഞ്ട്ടെ പോവൊള്ളു ആഹ് അതെ
കാര്ണം ആദ്യായ്ട്ട് പോണോലൊക്കെ പോണ കി കുട്ടീളൊക്കാണെങ്കി ചെറീ ഞമ്മക്കൊരെടങ്ങേറ ഐറ്റങ്ങള് പോകുമ്പൊ അവടെ ഇവടെ എത്തണ വരെ
ഞാൻ ഇങ്ങനെ വിജാരിച്ചു കൊറേ ടൈമ് കാണും അഞ്ച് മണിയാവും ഇങ്ങോട്ട് എത്തണെങ്കില്
അഞ്ച് മണിയൊക്കെ ആവുല്ലേ അപ എത്ര മണിക്ക ചെറീ കുട്ടീ കു എത്രമണിക്ക ക്ലാസ്സൊക്കെ കയ്യല്
ക്കാണ് കയ്യ. നാലർക്ക് കയ്യും പക്ഷെ ഇങ്ങോട്ടെത്തണെങ്കി ഒരജ്ജ് അജ്ജ് മണിയാവും ഒന്ന് മൂന്ന ട്രിപ്പ് ആയോണ്ടതെ മോൻക ഇന്ന്ട്ട് മോൻ അതെ മോൻക്കാവൂല ഇന്ന്ട്ട് വെ ചെയ്ത് നിൽക്കാനുംഓൻ ഓൽക്ക് നടന്നു പോരാള്ളതൊക്കെണ്ട് അപ്പ ഞങ്ങൾ പിന്നെ സമ്മയിക്കാതെ നിക്ക ആ ആ അതെ ഞങ്ങൾ പിന്നെ സമ്മയ്ക്കാതെക്കെ കാരണം ഇവർക്ക് ഇപ്പഴും വണ്ടി കയറൽ ഒരു ഐഡിയ കട്ടിയില്ല എത്രാമത്തെ ട്രിപ്പിലാണ്ന്നോ ഏതാ വണ്ടിന്നൊ ചെ ബൽക്ക് ചെറിയ മൂ
ആ ചെറിയ ചെറിയ മോൾക്ക് ആ ആ അതെ കാ വല്ല്യ ആൾക്കാരില്ലാതെ അയിറ്റങ്ങ
ആ അതാണേ ഓല് വേറെ ഏതേം വണ്ടിയിലൊക്കെ കേ ആ ഡ്രൈവർമാരും അത്ര ശ്രദ്ധിക്കൂല കാരണം കൊറേ മക്കളും കുറേ ട്രിപ്പ് പ്പുള്ളോണ്ട് ഓൽക്കും വല്ല്യ സെ അറീല ഏത മക്കളെങ്ങനെന്നൊന്നുംഓൽക്ക് അത്ര ഒരു ഐഡില്ല അപ്പൊ ഞാന്
കേറാതക്ക നിന്നായി
ആ സത്യം ചെറിയ മക്കൾ ചെറിയ മക്കളല്ലേ ആണ് കൊർ ദൂരള്ളത അല്ലേ നമ്മള് എൽ കെ ജി യു കെ ജി പറഞ്ഞ മാതിരിയല്ല അവിടെ പിന്നെ ഒരു നല്ലോ ശ്രദ്ധിക്കും ചെയ്യും ആ
ആ നല്ലോം ശ്രദ്ധിക്കും ത് പിന്നെ കൊറേ കുട്ട്യേള് ഉള്ള സ്ഥലം അങ്ങനെയണ്ട് ശ്രദ്ധിക്കണേനൊക്കെ ഒരു പരിധിണ്ടാവേ പിന്നെന്തെന്നാല് ഉം ശരി മ്